ഹലോ
കിടന്നില്ലേ?
ഇല്ല കിടക്കാൻ പോകുന്നുള്ളൂ ഉം എന്തല്ലാ വിശേഷം?
നല്ല വിശേഷം ഊ ണൊക്കെ കഴിഞ്ഞാ?
ഉം ഓ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു?
ഓ നല്ല മഴയൊക്കെ ആയിട്ട് അങ്ങനെ പോയി ജോലിയൊക്കെ ഇല്ല ഇല്ല ഇന്ന് ഒട്ടും വെയില്ലണ്ടായിരുന്നില്ല ജോലിയൊക്കെ കഴിഞ്ഞു ദേ ഇങ്ങനെ ഇരിക്കയാണ്. ഉണ് കഴിച്ച്ഇപ്പ ദേ ആഹ് ആള് കഴിക്കണ പിള്ളേര് കഴിച്ചു കിടന്നു അപ്പ ഇനീ അതൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകിയ വെച്ച് കിടന്നറങ്ങ ണം പിന്നെ രാവിലെ പിള്ളേര് കളിണ്ടെന്നും പറഞ്ഞോണ്ട് ആഹ് കളി എന്ത് രാവിലെ വിളിക്കണ എന്നൊക്കെ പറഞ്ഞിട്ട് കിടപ്പുണ്ട് രാവിലെ ക്ലാസ്ുണ്ട് നാളെ അവർക്ക് അപ്പൾ അത് കാരണം ഇങ്ങനെ വിളിക്കുന്ന കാര്യം വിളിക്കാൻ നിന്നാ നമ്മുടെ ഉറക്കം പോകും എഴുന്നേറ്ററ്റ് കഴിഞ്ഞാൽ
അവരുടെ ഫോണില അലാറം വെക്കെ
ആഹ് അത് പക്ഷെ അവനറിയില്ല എഴുന്നേക്കൂല നമ്മൾ തന്നെ വിളിക്കണം നമ്മള് വിളിച്ച എണീപ്പിച്ചാല അറിയുള്ളൂ ഇവര്ഇത് അറിയില്ല ഇവിടാ അച്ഛനോട ഒക്കെ പറഞ്ഞ് അത് സെറ്റ ആാക്കിട്ടാണ് കിടക്കണത് എന്തായാലും രാവിലെ വിളിക്കണം ഞങ്ങക്ക് കളി കാണണം വിളി ക്കാതിരിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്ക പറഞ്ഞു കാരണം ഇന്നലെ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു അപ്പ ഞാ വിളിച്ച ഇല്ല രാവിലെ അഞ്ചര ക്കായിുന്നരുന്നു
അപ്പാ എഴുന്നേ പിന്നെ ക്ലസിൽപോ കാനായിട്ട് അവിടിരിന്നുറക്കം തൂങ്ണ്ടി വരുമല്ലന്നോർത്ത് ഞാൻ വിളിച്ചില്ല പിന്നെഴുന്നേ കഴിഞ്ഞാ ആകെ കരച്ചിലും ബഹളമായിരുന്നു വിളിച്ചില്ല
ഉ
അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു
ആഹ്
അവിട അച്ഛ ഇന്നെന്തായാലും വിളിക്കാം എന്നൊക്കെ പറഞൊണ്ട് ഇരിപ്പണ്ട്
പുലച്ചക്ക് അഞ്ചരക്ക ന ന ഇന്ന് കളി
ഞാ അതെ അതെ
ആ് ആഹ് ആഹ ശരി
അപ്പ ഇരുന്ന് കാണന്ന് പറഞ്ഞിട്ടപ്പണ്ട
അതേല്ല ഇതിന്റെ ലോകകപ്പിന്റെ ഇത് വന്നപ്പോ എല്ലാരും സമാധാനത്തിൽ ഉറങ്ങിക്കോളൂ എന്നുള്ള, സ്റ്റാറ്റസ് വന്നതില്ലേ
ആഹ് അതെ അതെ അതെ സത്യം എന്നച്ചാ ഓരോരോ സമയത്താണല്ലോ മൂന്ന് മണിക്കും പന്ത്രണ്ടരക്കും ഒരു മണിക്കും അങ്ങനെയൊക്കെയാണ് സമയം അപ്പൊറ കാണണം എന്നുള്ളവരെെറക്കളച്ചിരുന്ന് കാണുന്നുണ്ട്
ആഹ് പിന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്ക്
പറ്റൂല ന ഇവിടെ നിന്റെ ഇത് കെട്ടിയാന് വണ്ടി ഓടിക്കുവയാണ് പക്ഷെ എന്നാലും ഈ കളിയൊക്കെ കാണാനായിട്ട് മൂന്ന മണിക്കും നാല മണിക്കും ഒക്കെ ഉറക്കൊളച്ചിരുന്ന് കണ്ടിട്ട് രാവിലെ ജോലിക്കുപോം ഭയങ്കര പ്രാന്താണ് ഇവര്
എല്ലാം ഉറക്കം തൂങ്ങി പോയാലേ
പ്രാന്തൊന്നുമില്ലഎനിക്ക് എന്റെ ഉറക്കം കളഞ്ഞിട്ടുള്ള വേറെ പാടിയൊന്നുമില്ല എനിക്ക് ക്ക് ഉറങ്ങണം ഞാൻ കാണാൻ ഇരിക്കുവൊന്നല്ല എന്നോട് പറയുംആം അമ്മ എന്ത്
ക്കം കളഞ്ഞിട്ടുള്ള ഒരു ഒരു പരിപാടില്ല
ആഹ് പിന്നെ പി പിന്നെ അഹ് ജോലി സ്ഥലത്തു പോയിരുന്നു അവിടെ ഇരുന്ന് ഉറക്കം തൂ ങ്ങേണ്ടി വരും പിന്നെ രാവിലെഴുന്നേര് വീട്ടില് ജോലി ചെയ്യേണ്ടേ ഇവർക്ക് ഇങ്ങനെ ഇരുന്നാ മതേ കണ്ടോണ്ട് കെടന്ന് കഴിഞ്ഞാ സമയമാവുമ്പോ ഭക്ഷണം തരാൻ പറഞ്ഞ ഭക്ഷണം എടുത്ത് തര്കാ ആഹ് ഉടുപ്പെടുത്ത് കൊടുക്കാൻ പറയുമ്പോ ഉടുപ്പ് കൊടുക്കുക ആ അങ്ങനെ ചെയ്താ മതി നമുക്ക്ത്പോലെയല്ലല്ലാ വീട്ടിലെ പണിയും ചെയ്യണം ജോലി സ്ഥലത്ത് അവടത്തെ ജോലിം ചെയ്യണം പിന്നെ തിരിച്ച് വന്ന്കഴിഞ്ഞ് വീണ്ടും വീട്ടില് പണിചെയ്യണം എപ്പഴാ ഒരു സമ ഒന്ന് സമാധാനത്തി ഇരിക്കാൻ പറ്റണേ ഈ നേരവും എല്ലാം കഴിഞ്ഞൊന്നിരിക്കുമ്പോ ഉം പിന്നെ ഇന്ന് എന്താരുന്നു ഊണിന് സ്പെഷ്യലായിട്ട് എന്തെലും ഒണ്ടാരുന്നോ
ഏഹ് ഇന്ന് ഞാൻ മന്തിയാ വെച്ചത്
ഓഹ് ശെരി ശെരി
ആഹ് ആഹ് പിന്നെ രാത്രി ഇപ്പതാ ഭർത്താവിന് ചൂടോടെ പത്തിരു ചൂട്ട് കൊടുക്കുള്ളൂ ഭർത്താവ് വര്ന്നം
ആഹ് ആഹ് അത് ശെരി ഉം ആഹ് ആ ഹ് അപ്പെ എന്താ ആൾക്കെന്താ ജോലി എന്താ?
ആൾക്ക് എന്താണ് കച്ചോടവാണ് വണ്ടി കച്ചവടം വണ്ടി വാങ്ങിക്കലും വിക്കലും
ആഹ് അത് ശെരി ഇപ്പ ഇവടില്ല സ്ഥലത്തില്ല വരുമ്പോ വൈകോ
അല്ല സ്ഥലത്ത്ണ്ട് ഓല് വരു പീടിയ പൂട്ടി വരാൻ ലെറ്റാവും ഉം ഉം
സ്ഥലവെടയാ കോഴിക്കോടാ
ആഹ് ആഹ് ആഹ് അതെ അതെ
ആഹ് ആഹ്
ഉം
അത് ശെരി ശെരി ആ നിങ്ങൾടെ സംസാരം കേട്ടപ്പോ തോന്നി അങ്ങോട്ടാന്ന് വടക്കോട്ട് ഞങ്ങളൊക്കെ മധ്യ മധ്യ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാരാ
ആഹ് ഹാ എനിക്ക് മൻസ്സിലായി മൻസ്സിലായി ഉം പിന്നെ ഇങ്ങള് ജോലി ജോലിക്ക് പോവുന്ന
ഞാ ജോലിക്ക് പോവുന്നോണ്ട്
ആഹ് എന്താ ജോലിചെയ്യുന്നേ?
ഞാനേ കൃഷിടെ ഇതില് കരാറില് വർക്ക് ചെയ്യുവാ സ്ഥിരവല്ല
ആഹ് ആഹ് ഓക്കെ ഓക്കെ മ
കൃഷി വകുപ്പിലാണ് ഉം അപ്പോ രാവിലെ പോണം പ ത്ത്ണിയാവുമ്പോ പോണം അഞ്ച് മണിയാവുമ്പോ വരാം വീട്ടിലെത്തുമ്പോ അഞ്ചരൊക്കെ ആവും പിന്നെ രാവിലെ ഒരു ഒമ്പതെരേക്കെ കഴിയുമ്പോ ഒമ്പതര ഒമ്പതേ മുക്കാലൊക്ക ആവുമ്പഴത്തേക്കോക്കെ പോയാ മതി
പോയാ മതി ഉം ഉം സ്വന്തം വണ്ടി ഓട്ടിച്ചിട്ടാ പോവല് ബസ്സിലാ ആഹ് ആഹ് ആഹ്
അതാകുമ്പോ ഒരു ആഹ് അതെ അതെ ഞാനിപ്പോ ഞാൻ രണ്ടാമത്തെ മോൻ ആഹ് ഗർഭിണി ആരുന്ന സമയത്ത് വണ്ടി വാങ്ങിച്ച് വണ്ടി ഓടിക്കാൻ പഠിച്ചങ്ങനെ മറ്റേ ഏഹ് ഇതും കാറിന്റേം പഠിച്ചാണ് പഷേ അന്നത് ഓടിക്കാനുള്ള ധൈര്യന്നുവില്ല ലൈസൻസ് ഒക്കെ എടുത്തു പഷേ അത് ഓടി ക്കാനായിട്ട് പറ്റ് പേടിയാ റ്റുവോ ഇത് സ്കൂട്ടർ ഓടിക്കും അതോടിച്ച് എവിടെ വേണെലും പോവാനും അതാവുമ്പോ നമക്ക് സകര്യവാണല്ലോ പിള്ളേരെ കൊണ്ടാക്കാനും പിള്ളേരുടെ കാര്യങ്ങൾ ക്കും എല്ലാത്തിനും നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾക്കും കടേല് പോണങ്കിലോ ക്ക അല്ലെങ്കിൽ എല്ലാത്തിനും ഇവരെ വിളിക്കണ്ടേ
അതന്നെ.
ആഹ് ഇതാവുമ്പോ നമുക്ക് വണ്ടി ഉണ്ടെങ്കി പിന്നെ കുഴപ്പമില്ല എല്ലാ കാര്യത്തിനും നമുക്ക് തന്നെ ന്നപോവാം
അതന്നെ സൗകര്യണ്ട് ഉും ഭർത്താവ് ടാക്സി ഓടിക്കുന്നാളാ?
ആഹാ ഇല്ല വല്യവണ്ടിയാ ആഹാ ഒരു കമ്പനിയിലാ വർക്ക് ചെയ്യുന്നേ അപ്പൊ
ആഹാ അപ്പം അങ്ങനെ അപ്പ ഡെയിലി ഓർഡർ ഉണ്ടാവും.
ഡെയിലീ ആഹ. ചിലപ്പോ രണ്ടുസം കൂടുമ്പോ അങ്ങനെക്കെയാ വരുന്നതൊക്കെ. ഹും അങ്ങനെപോണ്കാര്യങ്ങള് കൊഴപ്പില്ലാണ്ട്. പിള്ളേര് കെടന്നാ അവടെ കെടന്നാ ആഹ് അവർക്ക് നാളെ ക്ലാസ് ഉണ്ടാല്ലായിരിക്കും അല്ലേ? ആഹാ ആഹാ
ഉും ഭർത്താവ് പിന്നെ വന്നിട്ട് പിന്നെയാ
കെടക്കോള്ളൂ ഓ ശെരി ശെരി. എല്ലാ ദിവസവും ഇങ്ങനെ വൈകും.
ആഹാ എല്ലാ ദിവുസംങ്ങനെ സമയാവും വരാന്
ആഹ ആഹാ പിന്നെനിരാവിൽത്തേക്കെന്താ ചായയ്ക്ക്‌
രാവിൽത്തേക് ഇങ്ങളിപ്പം പാ ചോയിച്ചപ്പളാണ് ഞാനിങ്ങനെ ആലോയ് ന്ന് രാവിലെ എന്താക്കാന്ന് ഇന്ന് ഇന്നിങ്ങനെ ഉപ്പുമാവില് ഒപ്പിച്ച്
ആഹാ എനിക്ക് നാളെ ഉപ്പുമാവാ. ഞാനെപി പ്പേ കടല വെള്ളത്തിലിട്ടിട്ടില്ല കടലക്കറി ഉണ്ടാക്കാനായിട്ട് രാവിൽത്തേക്ക്‌ അപ്പൊ ഞാൻ ഓർത്തപ്പോള ഞാൻ ചോയിച്ചത് ചില ദിവസങ്ങളിലിൽ നമ്മള് മറന്നോവും അരി ഉഴുന്ന് ഒക്കിടണന്നൊക്കെ വിചാരിക്കും. പക്ഷെ മറന്നോവും. രാവിലെ എഴുന്നേക്കുമ്പോ ഒന്നുണ്ടാവില്ല. അപ്പോഴാണ് അയ്യോ ദൈവമേ അബദ്ധായല്ലോ? പിന്നെ സ്കൂളിൽ പോണ്ടാർണേ പിന്നെ ഇതാണ് പടിവിടാണ് പിള്ളേർക്ക് ചായ്ക്ക് എന്തെങ്കിലും കടിയുണ്ടായ അതിന് കറിയും വേണം. അല്ലാതെ ഇങ്ങനെ പുട്ടുംപഴോ? ഓ അങ്ങനെയൊന്നും കഴിക്കൂല അതാണ് കൊഴപ്പം എല്ലാത്തിനും. കറികൾ വേണം അപ്പ പിന്നാഅഹ് പ എന്തെലും നമ്മള് തലോസം തീരുമാനി ച്ച്ല്ലെങ്കിൽ വല്യ പാടാ പിന്നെ ന്ന ആയിഷ് ഇഷ്ടപ്പെട്ടത് എന്തങ്കിലുക്കെ പിന്നെ ദോശ മീൻ കറി അങ്ങനൊക്കെണ്ടെങ്കി കഴിക്കോട്ടോ മീൻകറി അപ്പൊക്കെ മീന്റെ കൂടെ അങ്ങനെ കഴിക്കാൻ ഇഷ്ട ചണ എറച്ചിയൊക്കെണ്ടെങ്കിൽ പുട്ട് എറച്ചിയോ അതൊ ൻക്ക് ഭയങ്കര ഇഷ്ട. മൂത്താൾക്ക് പുട്ട് ഭയങ്കര ഇഷ്ടാ. അവനെ പുട്ട് എല്ലാ ദിവസ് എപ്പം പുട്ട് കൊടുത്താലും കഴിക്കും. പക്ഷെ എളയതിന് പുട്ടിനോട് തീരെ താല്പര്യമില്ല. അത് ഭയങ്കര പുട്ടുറുമീസ്സാ ഹയെ എല്ലാം പ പുട്ട് എന്തിന്റെ കൂടെയാണെങ്കിലും പുട്ട് ഇഷ്ടം. കറി ഉണ്ടാവണന്നേള്ളൂ അത് കഴി കഴിക്കും ചെയ്യും. നന്നായിട്ട് കഴിക്കേും ചെയ്യും പുട്ട്. പക്ഷെ ചെറ്തിന് തീരെ താല്പര്യയില്ലാത്തൊരു സാനാ അയിന് ദോഷ് ശാ ഇഡലി അപ്പോ അതൊക്കെയാ അയിനിഷ്ടം.
അപ്പൊ പുട്ടുണ്ടാക്കുന്ന ദിവസം. ചെറിതിന് വേറെ ഭക്ഷണം ഉണ്ടാക്കലാ?
ആഹാഅത് ഇത്തിരി കഴിക്കൂ ഉള്ളൂ അല്ലാതെ ഒരുപാട് കഴിക്കത്തൊന്നൂല്ലാ ഒരു ശകലേ കഴിക്കുള്ളൂ ഉും ഉും
ആഹ ആഹ ആഹാ ഭർത്താവിനിഷ്ടാണോ പുട്ടൊക്കെ?
ആഹ രാവിലെ പക്ഷേ കഴിക്കാനായിട്ടേ മടിയാണ് രാവിലെ കഴിക്കാനായിട്ട് കാരണം മുത് കുറച്ച് നേരത്തേക്കെ പോമ്പഴേ
ആഹാ നേരത്തെ പോണ്ടിരുല്ലേ? ഏഴുമണിയൊക്കെ ആവുമ്പോ പോ
ആഹാ നേരത്തെ പോണം അപ്പം പുട്ടാണെങ്കില് പടാണ്. പിന്നെ ചിലപ്പോ കൊറച്ചൊക്കെ കഴിക്കും മിക്കവാറ് ഞങ്ങക്ക്‌ ദോഷ ഇഡലിയൊക്കെയാണ് മിക്കവാറും എല്ലാ ദിവസോള്ള ഭക്ഷണം ഉഹും ആ ദോശ സാമ്പാറും അങ്ങനെ ആ തലേ ദിവസം അരച്ച് തേക്കും.
ആഹാ ആഹാ
ഉും ആഹ് നിക്ക് പത്തിരിക്കെ ആയിരിക്കും അല്ലേ കൂടുതലും
ആഹ് എനിക്കിവിടെ കട്ടിപ്പത്തിരിയാണ്.
ആഹ് ആഹ് കട്ടിപ്പത്തിരീന്ന് പറഞ്ഞാ?
കട്ടിയുള്ള പത്തിരി നേരിയ പത്തിരി അല്ലാ-
ആഹ് ആഹ് അതപ്പോ രാവിലെ കഴി അതൊക്കെ ഞങ്ങളിവിടെ വൈകുന്നേരത്തെ കടിയായിട്ടാണ് ഈ ആഹ് പത്തി പത്തിരി വാങ്ങിക്കുന്നേ ചെറിയ ടൈപ്പല്ലേ ചെറുത്-
ആഹ് അതല്ല നമ്മൾ പീടിയെന്ന് മേടിക്കുന്ന പത്തിരിയല്ല ഇത് നമ്മൾക്ക് നീ ആഹ് ആഹ് പൊടി അരി പൊടിപ്പിച്ചിട്ടുള്ളേ അരി പൊടിപ്പിച്ചിട്ടും മ്മ് ആഹ് മൂടരിയും പച്ചരിയും കൂടിയും. ആഹ് കഴുകി ഊറ്റിയിട്ട് പൊടിപ്പിക്കും എന്നിട്ട് വറുത്ത് വെക്കും-
ആഹ്
അതിലേക്ക് ലേശം നേരിയ ചൂടുവെള്ളവും ഉപ്പ് ഇട്ടിട്ട് കൊഴച്ചാ മതി-
ആഹ് നമ്മള് മറ്റേ മറ്റേ പത്തിരി ഉണ്ടാക്കണ പോലന്നെ ആ നൈസ് പത്തിരി ഉണ്ടാക്കുന്ന പോലന്നെ-
ആഹ് അതന്നെ വേറെ അത് അത് തിളച്ചിട്ടില്ലേ വെൾ വെള്ളം തെളച്ച് ട്ട് പൊടിയിടല്ലേ ചെയ്യാ ഇത് പക്ഷെ പൊടിയിലേക്ക് ചെറിയെ എന്തേ എളം ചൂട് വെള്ളം ഒഴിച്ചാ മതി.
ആഹ് അന്നിട്ട് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുമ്പോള്ള എന്താ പ്രത്യേകത എന്താ? ക
ട്ട് ഇങ്ങോട്ട് എടുക്കുവോ കട്ടി കൊറച്ച് കട്ടിയുണ്ടാവുമ്പ കട്ടിണ്ടാവും ആഹ് ആഹ് അപ്പൊ അത് നല്ല ക എല്ലാ കറിക്കും ഒരു വിധോക്കെ പറ്റും.
ആഹ് -ആഹ് ഓ ശരി ശരി-
നിങ്ങളിപ്പോ പറഞ്ഞപ്പളാണ് കടലൊക്കെ ഉണ്ട് വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല്യാ
ആഹ് -ആഹ്
പിന്നെ നിങ്ങക്ക് അവിടെ?
ഓസതറേ ആഹ് പച്ചരി ദോശ ആഹ് ഞങ്ങള് അപ്പായിട്ട് ഉണ്ടാക്കും. അല്ലാതെ ദോശ പച്ചരി വെച്ചിട്ട് അങ്ങനെ ഇടാറില്ല അപ്പം ആഹ് അപ്പ ചുടും. ഏഹ് അതൊ
നിങ്ങള് അപ്പം തരി കായ്ച്ചൊക്കെ ഒഴിക്കും?
ഇല്ലില്ലില്ല അങ്ങനെയൊന്നു ഇല്ല- ശ ആയ പച്ചരിയും പച്ചരിയും ആഹ് അതുപോലെ തന്നെ ഒരു അരമുറി ചോവാ തേങ്ങ പിന്നെ അതുപോലെ ഈസ്റ്റ് പിന്നെ ഒരു ഒരു തവി ചോറും.
വെക്കും-
ആഹ് ഇത് എല്ലാം കൂടെ ഒന്നിച്ചരയ്ക്കും ഒരു തവി ചോറും തേങ്ങയും പിന്നെ ഒരു ഒരു സ്പൂൺ പഞ്ചസാര ആഹ് പിന്നെ ഈ ഈസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് അരക്കും. പിന്നെ ഇപ്പ ഈ തേങ്ങ അന്നേരം പൊട്ടിക്കുന്ന തേങ്ങയാണെങ്കി
വാങ്ങിക്കുന്ന അവ്
ചെറിയ കുപ്പിയിലെ ചെറിയ കുപ്പിയിലെ അത് തന്നെ ഈ പിന്നെ ഫുള്ളൊന്നും വേണ്ട ഒരു ഒരടപ്പും ഒരിത്തിരിയും കൂടി ആഹ് ചെറിയ കുപ്പിയുടെ അടപ്പിലില്ലേ? അതിലൊരു രണ്ടടപ്പ് അത്രേം മതി ആഹ് ഒരെണ്ണം വാങ്ങിച്ച് കഴി ഞാൻ നമുക്കൊരു ആഹ് ഒരേ അഞ്ചാറ് പ്രാവശ്യത്തി കൂടല് ഉണ്ടാക്കാനുള്ള ഈസ്റ്റുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മള് ആഹ് എല്ലാം കൂടി ഒന്നിച്ച് അരച്ചാ മതി എല്ലാം കൂടെ ഒന്നിച്ച് അരച്ച് വെച്ചിട്ട് കൈകൊണ്ട് നന്നായി കൊഴച്ചു വെച്ചാ മതി. നന്നായിട്ട് തിരുമി കൊഴച്ച് വെച്ചിട്ട് പിറ്റേസം ആവുമ്പത്തേക്ക് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും.
ഏഹ് ഞാനിന്നാല് ഈ ഈസ്റ്റ് ചേർക്കാറില്ല-
ആഹ് ഈസ്റ്റ് ചേർത്ത നന്നായിട്ടാവും എനിക്ക് സോഡാപ്പൊടി ഒട്ടും ഇഷ്ടല്ല സോഡാപ്പൊടി ഞാൻ ചേർ ക്കറിയില്ല പക്ഷെ ഈസ്റ്റ് ചേർക്കും ഈസ് റ്റാണ് സ്ഥിരം ചേർക്കണം ആഹ് അതെ അതെ ആഹ് ചെയ്തോക്ക് എന്നാ ശെരിയന്നാ വെക്കട്ടെ
ആ -ആഹ് ശരി ശരി ഓക്കെ ഉം ശരി